ആ നല്ല വിശേഷം ഇവിടുത്തെ എല്ലാർക്കും സുഖാണ്. ആ
എല്ലാർക്കും സുഖോക്കെ ത്തന്നല്ലേ ഫുഡൊക്കെ കഴിച്ചോ.
ആ ഫുഡ് ആ പ്പൊ ചായുടിച്ചാൻ നിക്ക്ണൊള്ളൂ
ആ പിന്നെ പിന്നെ വേറെ മഴൊക്കെണ്ടോ അവടേം
ആ ഇപടെല്ല ഇവിടെ കൊറച്ചപ്പറത്ത് ഞാന് പോയപ്പോ ണ്ട്.
അതെ ല്ലെ ഇവിടെ പെരും മഴാ ഇവ രണ്ട് മൂന്ന് ദിവസം ഇപ്പൊ ജൂൺ ജൂലൈ ആണല്ലോ എന്താ പറ്റി ന്നറില്ല മൂന്നാല് ദിവസം നല്ല വെയിലറച്ച് പിന്നെ ഇന്ന് ണ്ട് ഇപ്പൊ കൊർച്ച് മുമ്പ് നല്ല മഴെയ്തിട്ട് ണ്ട് നല്ല. നല്ല മഴറിഞ്ഞ അരമണിക്കൂറടക്കം നിന്ന് പെയ്തിട്ട്ണ്ട്.
ആ ഞങ്ങളെബ്ട്ക്കൊരു തുള്ളി പോലും എത്തീട്ടെന്നെ ല്ല.
അതെലെ വിടെ പെരും മഴേന്ന് പെരും മഴ പെയ്താലും വി ണ് അൻക്കോർമ്മല്ലേ രണ്ടായിരത്തി പതിനെട്ടില് നമ്മുടെ പ്രളയം പിന്നെ ഇപ്പോ ഒന്ന് രണ്ട് രണ്ട് കൊല്ലം മുന്നേ നമ്മുടെ വയനാട് പ്രശ്നം ഉണ്ടായതൊക്കെ നീ അറിഞ്ഞില്ലേ.
ഓ പിന്നെന്താ മറക്കാൻ പറ്റൊ അഒക്കെ എത്രാക്കാ ജീവൻ പൊടിഞ്ഞത്.
അതെ ജീവം മാത്രല്ല അവരുടെ അവര് ഒരു രാത്രി ഒറങ്ങിയതാ നമ്മള് രാത്രി ഉറങ്ങണമാരിത്തെന്നെ അവരും നാളെ രാവിലെ നീക്കണംന്ന്ള്ളൊരു ചിന്ത യില് കെടന്നവരായിരിക്കാം അങ്ങനെ രാവിലെ നീച്ചപ്പോ അവരുടെ വീടുല്ല അവര് അവര് തന്നെ വെള്ളത്തിലാണെന്നാണ് അതാ പറഞ്ഞിരുന്നത് ല്ലേ ഭയങ്കര ഒരു സങ്കടപ്പെട്ടൊരുത ല്ലേ അത്
ആ പിന്നെന്താ അന്ന് അധികം ശക്തായ മഴിം അങ്ങനെ ആയിരുന്നല്ലോ. എത്ര എത്ര കൂടുമ്പം അവിടുത്തെ. സ്കൂള് തകർന്നു പള്ളി തകർന്നു എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത് അവനവന്റെ വീട് തകർന്നു. അങ്ങനെ കൊറേ നടന്നല്ലോ.
അതെ പിന്നെന്താ പിന്നെ പ്രളയം ഏ ഈ വയനാട്ടില് ണ്ടായ ദുരന്തം സംബന്ധിച്ച് നമ്മളിവിടെ അങ്ങനൊന്നും ണ്ടായിട്ടില്ല നിങ്ങളവിടെ നല്ല മഴ പെയ് ഇങ്ങനെ വല്ലതും ഉണ്ടായിക്കുണോ ഈ പാറ പാറപൊട്ടലെന്തെങ്കിലും ണ്ടായിക്കുണോ
ഏയ് അങ്ങനൊന്നും ണ്ടായിട്ടില്ല ഇവടീം അങ്ങനെ വല്ലാതൊന്നും ണ്ടായിട്ടില്ല.
അതെ ഈ വയനാട് ചുരംന്ന് പറഞ്ഞാ ഈ മലേടൊക്കെ അടുത്താള്ളൊ പിന്നെ ഈ മല പാകപ്പാടങ്ങട്ട് പൊടിഞ് വീണ് ആ അവര് ഞാന് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും റീലൊക്കെ കണ്ടുക്കുണു അവര് പറ് യ്ന്നെ ന്നെ കേട്ടിട്ടില്ലേ എന്താ. ഞങ്ങളുടെ നാടേ ഇല്ലാന്നാണ് അവര് പറഞ്ഞത് അപ്പൊ അത്രയ്ക്കും എന്തൊരു ഭീകരമാ ആയ ഒരു ഏ പ്രശ്നാവിടെ ഒറ്റ രാത്ര്യോണ്ട് നടന്നത് ലെ
ആ നിങ്ങൾ പറഞ്ഞത് ശെരിയാണ് അവിട്ത്തോൽ. എനിക്ക് തന്നെ അറിയില്ല ഞങ്ങൾ വീട് നിന്ന സ്ഥലം മേതാനം രക്ഷപ്പെട്ടവരുണ്ടല്ലോ. പലവരും അവർക്കറിയാം ഞങ്ങൾ വീട് എവിടെയാണ നിരഞ്ഞൊരു സ്ഥലം ഇപ്പ നമ്മള ഭൂമി. ഒറ്റ നിരന്ന നമ്മുടെ വീട്. നറില്ലല്ലോ അതേപോലെ തന്നെയാണ് ഇവര് ആ പ്രദേശം ഒരു രാത്രി കൊണ്ടാണ്അതു നരന്നത് അത്രക്കും ആ മലങ്ങനെ ഇടിഞ്ഞ് വന്നേക്കാം ആണല്ലോ ഈസംഭവം. ണ്ടുന്നത് ആ മഴ കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നണ് ആ അങ്ങനെയള്ളത് ഉണ്ടായി എന്നിട്ട് പലൂർക്കും പോലെ വീട് പോലും എവിടെയാണന്ന് അറിയില്ല അങ്ങനെ കൊറെ സംഭവ ഇണ്ടായി
അതെ നിങ്ങള് പറഞ്ഞ ശരി തന്നെയാണ് പിന്നെ നിങ്ങ ആദ്യം പറഞ്ഞമാരി സ്കൂളുകള് കുട്ടി കുട്ടികള് എന്താവാേണെങ്കില് രാത്രി കടന്നപ്പോ ആഹ ഹോം വർക്കൊക്കെ ചെയ്ത് നാളെ സ്കൂളിലേക്ക് പോണം എന്നുള്ളരു ചിന്തയില ആയിരിക്കും കടന്നതെ പക്ഷെ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നവർ ഒരിക്കലും അവരന്നല്ല ആ വയനാട്ടിൽ നമ്മള ആരും ചിന്തിക്കാതെ ഒറ്റ ഒറ്റ രാത്രി കൊണ്ട് നടന്നൊരു ദുരന്തണത് അതേമാതിരി തന്നെ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പ്രളയവും പ്രളയംന്ന് പറഞ്ഞാൽ വയനാട് മാത്രല്ല നമ്മുടെ പകുതി ജില്ലയിലും ഭയങ്കര പ്രശ്ന ഒരു സംഭവമായിരുന്നു ഈ പ്രളയം പ്രളയത്ത് ഞങ്ങൾ പറഞ്ഞ മാതി ഞങ്ങൾക്ക് ഇതേതിരി പ്രളയം എന്താ ഞങ്ങളുടെ ഇവിടെൊക്കെ മല ആയതുക കൊണ്ട് കുറച്ച് മല ആയത കൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാരെ ഞങ്ങൾ സ്കൂളിൽ വന്ന് താമസിപ്പിച്ചിരരുന്നു എന്താ കാരണംന്ന് വെച്ചാൽ അവിടെ ഉരുൾപൊട്ടിയിരുന്നു നിങ്ങള അവിടെ വല്ല ഉരുൾപൊട്ടല ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടില്
ആഹ അങ്ങനെ പറഞ്ഞാ ഇവിടെ അ ഇടെ കൊറച്ചൊക്കെ അങ്ങോട്ട് പോയിട്ടാണ് അവിടെ ചെറിയൊരുൾപൊട്ടലുണ്ടായിരുന്നു ഇതേപോലെ തന്നെ ഞങ്ങളൾ വേറെ സ്കൂളിലൊക്കെ താമസിപ്പിച്ചിരുന്നു പലരുടെ വീടും വള്ളത്തില ട്ട അങ്ങനെപ്പോ സ്കൂള് കുറച്ച് കുന്നത്താണ് ഞങ്ങളുടെ അപ്പോ അവിടെ ഇതാക്കിന്നു അവിടെ അധികം എല്ലാ ആൾക്കാരും വന്ന് താമസിച്ചിുന്നു പിന്നെ ഈ രണ്ടായിരത്തി ഇപ്പൊ നടന്ന ഈ വയനാട്ട ദുര വയനാട് ദുരന്ത അവിടെ എത്ര ആൾക്കാരാടെ ഡ്രീം സ്വപ്നങ്ങളാണ് മായഞ്ഞത് ഒറ്റ രാത്രി കൊണ്ട് അവർ എന്തൊക്കെ കരുതി വെച്ചിണ്ടാവുന്ന രാവിലെ നീച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ അല്ലെങ്കിൽ അടുത്ത നാളെ രാവിലെ വേണം ഒന്ന കൂടി ഓഫീസിൽ വർ ചെയ്യൻ അങ്ങനെയൊക്കെ പലരും കരുതിയിട്ടായിരിക്കും കടന്നിട്ടുണ്ടാവും പക്ഷെ അവർ കരുതാതെയാണല്ലോ സംഭവം
അതെ നിങ്ങള് പറഞ്ഞത് ശരിയാണ വാ വളരെ ശരിയാണ് എന്താ ഓരോരുത്തരു ഡ്രീം അവരെന്താ ആഗ്രഹിച്ചത് അവർ ഒന്നും അവര് നേടാതെ അവരുടെ ജീവിതത്തിൽ നിന്ന മടങ്ങിപ്പോയി അവര് ഒറ്റേ രാത്രി കൊണ്ട് സങ്കടം വരയാണ് എന്തായരുന്നു നമ്മളെ മാത്തന്നല്ലേ അവരും അവരും ഒരു രാത്രി കൊണ്ട് കടന്നതല്ലേക്കല്ല നമ്മള് രാവിലെ എണീറ്റ് രാവിലെ അവരെ എണീറ്റപ്പ അവരുടെ ജീവിതം തന്നെയ അല്ല ഞാൻ ഇന പറയട്ടെ ഞാൻ ഒരു റീൽ കണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലട്ടിലും വയനാട് എന്താ വയനാട് ഞാൻ ദുരന്തം ഉണ്ടായതിനന് ശേഷം ദുരന്തം ഉണ്ടായന് മുമ്പ് ഞാൻ പോയിട്ടില്ല വയനാട്ടക്ക് എന്നാാല ഞാൻ റീൽ ഒരു വീട്ടിൽ ചെന്ന് നോക്കിയപ്പോ ഒരു നമ്മ കല്യാണപെണ്ണ് ഡ്രസ്സ്‌ അപ്പൊ എന്ത ഈ റീൽ എടുക്കാന ആൾ പറയ ആരാടയോ പിറ്റദിവസം കല്യാണം ഉണ്ടയിരുന്ന അതുപോലും നടക്കാൻ സമ്മതിച്ചില്ലാന്ന് അതു പോലും ഇപ്പൊ നമ്മുടെ വീട്ട നാളെ കല്യാണം വെച്ചാൽ ഇന്ന് നമ്മുടെ ദുരന്തം നടന്ന നമ്മള അവസ്ഥ അറിയല്ലോ അപ്പൊ കല്യാണ ഡ്രസ്സൊക്കെ കണ്ടപ്പോ കല്യാണ ന്ന് നമുക്ക് മനസ്സിലായല്ലോ പിറ്റേ ദിവസം കല്യാണം അടക്കംല്ല വീടുകളടക്കം ഉണ്ടായിരുന്നു
ആ പിന്നെ പലരും ഏ അവര് എവിടെ അവര് കുടുംബ കുടുംബത്തില്ൽ നമ്മളി രാത്രി വർത്താനം പഠനൊക്കെ കഴിഞ്ഞ് എല്ലാം ഹോംവർക്കൊക്കെ ചെയ ഇത് ഞങ്ങള് അല്ല ഈ കുട്ടികളും ഉം ഇപ്പ ഇമ്മ അവരൊക്കെ ഇങ്ങനെ കങ്ങനെ കുത്തിരിക്കല്ലോ അങ്ങനെ നിമിഷം ഉണ്ടായിരുന്നു എല്ലാരും ഇങ്ങനെ കസ ഇങ്ങനെ ടയിലാണ് ഇത് സംഭവിച്ചത് ടോലി ആ കസാലയിലിരുന്ന് മരണപ്പെട്ടു ആ ന്യൂസ് റിപ്പോർട്ടിലൊക്കെ ഞാൻ കേട്ടത് പലവരുടെ ജീവന്റെ ഭ അല്ല ശരീരത്തിന് ഭാഗം പോലും ലഭിച്ചിട്ടില്ല പലവരട് ശരീരം കൈ കാല് അങ്ങനെയൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോ പലരും ലഭിച്ചിട്ട തന്നെല്ലോ വെള്ളത്തിൽ പോയിന്നാണ് എല്ലാവാരും പറയണത് ഏ എത്ര എത്ര ആൾക്കർ മരിച്ചല്ലോ മുന്നൂറ്റി ചില്ലുവാനം അധികം ആൾക്കാ ക്ക മരിച്ചല്ലോ അതി പതി ഏ കയയും കാലും തലയും അങ്ങനെയൊക്കെ ആയിട്ടാണ് കാരണം ഈ കല്ലൊക്കെപ്പാ ങ്ങനെ ഒരു മലമന്ന് ഇങ്ങനെ ഉരുണ്ടൻ വരില്ലേ കല്ല് വേല് മണ്ണ് മരം മരത്തിൻ്റെ ഒക്കെ ഒരു വേറ്റ് പറയ വണ്ട മലയുടെ മലയിലുള്ള കല്ലണ പറയുമ്പോ നമ്മക്ക് ആലോചിക്കാൻ അമ്മാതിരി വലുതായിരിക്കും ഒരു വീടിന്റെ പോ അത്രയും പോകുന്ന ഒരു കല്ലായിരിക്കും അത് അടക്ക് നമ്മൾ വീടിന്റെ മേലക്കൂട പോകന്ന പിന്നെ എന്തിനാ നമ്മള് എവിടെ നമ്മൾ ഉണ്ടാകും അതെ അത്രയ്ക്കും ഏ വലിയതു ആമായ ഒരു ദുരന്തമായിരുന്നു അത് മറക്കാൻ കഴിയില്ല
ആ നിങ്ങള് പറഞ്ഞത് വളരെ ശരിയാണ് എന്താ ഈ കല്ലുകളൊക്കെ നമ്മുക്കിപ്പൊ ചെറിയ കല് ച്ച അത് നമ്മൾ മേത്തുക കൊണ്ടാ ചെറിയൊരു മെറ്റൽ കല് ആച്ചാല അ നമ്മള മത്ത് കൊണ്ടാലല്ല വേദന നമുക്ക അറിയില്ല അപ്പൊ ആ മലമന്ന് ഒലിച്ചു വന്ന ആ വലിയ കല്ലികളൊക്കെ അവരുടെ മേ തട്ടുമ്പോ പിന്നെ അവർ എങ്ങനെ കയും കാലൊക്കെ അവർക്ക് ഉണ്ടാവും അത്രക്കരു ബുദ്ധി കുട്ടിയ ഒരു മരണായിരിക്കും അവർക്ക്ണ്ടാവുക മരിച്ചത തന്നെ അവർ അത്രയ്ക്കും അനുഭവിച്ചുകൊണ്ട് ഞാൻ പിന്നൊ ഈ പ്രവാ അവിടെപ്പോ നമ്മളെ കുടുംബത്തി ഇപ്പോ ഒരാൾ പ്രവാസിയായിട്ട് പോയാ ആ അവര് അവിടെ എന്താ ഈ കുടുംബത്തിലുള്ളവർക്ക് എന്താ പ്രശ്നമാണല്ലോ അതേമാതിരി തന്നെ ഒരു പ്രവാസി എന്തണ്ടായിരുന്നത്രേ അപ്പൊ ഇവരെ എ കുടുംബത്തിൽ രാവിലെ് ഗൾഫിൽ നിന്ന് വന്നപ്പോ കാണുന്നത് ഈ ദുരന്തമാണ് അപ്പൊ അവർക്ക് എത്രമാത്രം സങ്കടം ഉണ്ടായിട്ടുണ്ടാവുന്ന നമുക്ക് മനസിലാക്ക കാര നമ്മ കുടുംബത്തിന് വേണ്ട പ്രവാസായി കഷ്ടപ്പെട്ടിട്ട് അവ വരുമ്പോ എല്ല അവസ്ഥ കുടുംബം ഒന്നുമ ഇല്ല അപ്പൊ അവർക്ക് അത്രയും സങ്കടമായിട്ട്ണ്ടാവല്ലോ
ആ ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ നമ്മള് പറയാൻ വിട്ടുപോയ അർജുന് അർജുനും ഈ ഇതക്ക് സമ്പത്ത് തന്നെയല്ലേ ഉണ്ടായത്
ഈ മഴ ഈ രണ്ട കൊല്ലം മുന്നുണ്ടായതാണല്ലോ അർജുനും അർജുനനെയാണ് തീരെ മറക്കാൻ പറ്റിയത് കാരണം അവന് അവന്റെ കൂട്ടുകാരെൽ ചോറിൽ പോകുന്ന കൂട്ടുകാര അവനെ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കൊറച്ചൊന്ന് വിശ്രമിക്കട്ടെ എന്നിട്ട് വരാന്ന് പറഞ്ഞു പക്ഷെ അവനക്ക്റില്ലല്ലോ അത് അവന്റെ അവസാന വിശ്രമമാണെന്ന് ആ വിശ്രമത്തിലൂടെ അവന് ഏ തിരിച്ച വരാത്ത ലോകത്തിലേക്ക് പോവുകയാണ് ചെയ്തത് അന്ന് നി എന്നിട്ട് ആ ഇ ഇതിലൂടെ മലയിടിഞ്ഞു വീണ് ആ മലന്റെ കല്ലല് എന്തൊക്കെ കൂടിട്ട് ആ ലോറി അപ്പറ ത്തുള്ള ഒരു പുഴയിലേക്ക് പോവുകയായിരുന്നു പുഴയിലേക്ക് പോയിട്ട് പിന്നെ കിട്ടിയത് നിങ്ങൾക്ക് അറിയാലോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ അപ്പോ എല്ലാരും കരുതുന്നത് അതൊരു ഭാരത വനസ ലൂറ ആണല്ലോ വല ലോറിയാണ് അപ്പൊ ഓക്സിജന ഒക്കെ ഉണ്ടാവും അത് കരുതിപ്പടിച്ച് ജീവിക്കണ്ടാവുന്നാണ് പലരും കരുത ചിലപ്പോയാള് മെരുക്കാനും സാധ്യത കൂടുതലാണല്ലോ വെള്ളത്തിന്റെ അടിയിലാണല്ലോ അങ്ങനെ അങ്ങനെ അയാള് മൂന്ന് ദിവസം വെള്ളത്തിന്റെ അടി കടന്ന് ഒരു ലോറിയുടെ ഉള്ളില് കടന്ന ആള് മരിച്ച സവാസ എടു ക്കാൻ പറ്റാതെ ശ്വാസം മുട്ടി മുട്ടി അയാൾ മരിച്ചു പോയല്ലോ അയാൾ ഒരിക്കലും വരാതിരിക്കാൻ പറ്റില്ല അമാതിരിയാണ് ഓരോരുടെ മരണം വരുന്ന വഴി നോക്കണം
അതെ അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അ നമ്മൾ മറന്ന് വിട്ടൊരു കാര്യമാണ് ഈ അർജുനദ്ദേ മാരി നിങ്ങള് പറഞ്ഞ മാരി തന്നെ വിളിച്ചപ്പോ അവൻ പോയില്ല അവന്റെ അവസാനത്തെ രാത്രിയാ പക്ഷെ നമ്മള് എത്ര ജെ സി ബി എത്ര ലോറികൾ അവനക്ക് വേണ്ടി തെരച്ച് ലാസ്റ്റ് നമ്മള് ആദ്യൊക്കെ കരുതിരുന്ന അവന് മരിച്ചിട്ടില്ലന്നാണ് ആ മരിച്ചിട്ടില്ലാ ന്നാണ്
ആ അതെ അതെ അവൻ മരിച്ചിട്ടില്ലായിരിക്കും എന്നാണ് ഞങ്ങൾ കരുതരുത് അപ്പ നമുക്ക് ഇനി ഇതിനെ കുറിച്ച് പിന്നീട് ഒരു ദിവസം സംസാരിക്കാം
ആഹ് ഓക്കെ എന്നാ ശരി
ആ ശരി ശരി